ആഹ് കേൾക്കുന്നില്ലേ?
ഓഹ് കേൾക്കുന്നുണ്ട്
എന്തെക്കെയുണ്ട് വർത്താനം
നല്ലതാണ് ഓഹ് മഴ ഇങ്ങനെ കണ്ടിരിക്ക ഇവിടെ
ആഹ് എന്താ ഫുഡൊക്കായോ?
ഫുഡ്‌ ഓഹ് ചോറായിട്ടുണ്ട് കറിയായിട്ടുണ്ട് ഇനി മീൻ പൊരിക്കാണ്ട് അത് ഇഞ് കഴിക്കാനാവുമ്പോ പൊരിക്കാന്ന് വിചാരിച്ച്
ആഹ് ആഹ് കൊറച്ചേരം മസാല വെച്ച് പിടിച്ചാല്
ആഹ് ടേസ്റ്റ് കൂടുവല്ലോ?
ആഹ് ഒന്നൂടി ടേസ്റ്റ് കൂടുവല്ലോ
ആഹ് അതാണ് ഇങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ?
പണി ഫുഡൊക്കെ റെഡിയായിണ് ഇഞ്ഞ് അടച്ച് തൊട ക്കാനൊക്കെണ്ട് അകം മക്കളൊക്കെ പോയപ്പോ പിന്നെ അങ്ങനെ ഫോണ് എടുത്ത് നോക്കിയത
ആണ്ല്ലേ? ഞാനങ്ങനെ തന്നെയാണ് മക്കളെ പറഞ്ഞയച്ചാണ്ട് ഇഞ്ഞ് അടിച്ചരി തൊടക്കാനൊക്കെണ്ട് അഹ് കൂടിയൊള്ളൂ ആഹ് അത്രേ ഒള്ളു ഇതുവരെ ഇട്ത്തില്ലേ അപ്പൊ ഒന്ന് കൊറച്ച് റസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചു
അതന്നെ രാവിലെ ഇന്നെട്ട് പിന്നെ രാവിലെ നോക്കേല്ല ഫോണ് മ്മക്ക് പിന്നെ കൊറേ പണിങ്ങട്ട് എടുത്തിട്ടാ നോക്ക
അത് ഓലെ പറഞ്ഞയ്ച്ചാലേ ഒരു സമാധാനം കിട്ടൊള്ളേ
ആഹ്, അത് തന്നെ. മറ്റേ എല്ലാം വൈകി പോവല്ലോ?
ആഹ്, അതാണ്.
പിന്നെ, മക്കളൊക്കെ പഠിക്കാ.
ആഹ്, പഠിക്ക.
ഏ, എത്ര ആളുണ്ട്?
രണ്ടാള്
ആഹ്, ആഹ്, രണ്ടാളും പോവാ അല്ലേ.
ഓ, രണ്ടാളും പോവും
ആഹ്, ശരി ഭക്ഷണൊക്കെ കൊണ്ടു പോവല്ല സ്കൂൾക്ക്.
ഇല്ല ല്ല അവിടുന്ന് കഴിക്കും. വെ ആ വെ ഒരാളങ്ങോട്ട് വരും. കേട്ടോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽക്ക് വരും.
അടുത്താണോ?
ആഹ്, അതെ.
ആഹ്, അത് ശരി.
ഒരാള് സ്കൂളന്ന് കഴിക്കും.
ആഹ്, ഇപ്പൊ സ്, സ്കൂളിലന്നെ ഉണ്ടല്ലോ? ഭക്ഷണം നോക്കെ ഉം, ഉം ആഹ്, ഇവിടെ അങ്ങന ഓല്. പ്പൊ കൊണ്ട് പോവാറില്ല, പ്പൊ അവിടന്ന ന്നെ കഴിക്കല.
അതാണ്.
ആഹ്, ആഹ്, അത് തന്നെ. ഇപ്പോൾ പല പച്ചക്കറിയും സാമ്പാറും.
ബിരിയാണി, ആയിട്ടും മന്തി, ആയിട്ടും. അതാണ്. പുഴുങ്ങിയതും പാലും. ഇവിടെക്കെ പാല് കുടിക്കാൻ മടിയാ യിട്ട്. പാൽക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യണ ല്ലോ? പാല് കൊടുക്കാ.
എന്നിട്ട്, ഒരു ദിവസം അതിൽക്ക് ബൂസ്റ്റ് ഇടും. പിറ്റത്ത ഇതില്
ആഹ്, ആഹ് അതന്നെ, എന്നാ മകന പിന്നെ മക്കള് കുടിക്കുവല്ലോ? ആഹ് അത് പാല് കൂടുതലും കുട്ടികൾക് ഇഷ്ടം ഉണ്ടാവൂല.
ഇല്ല, അതിന്റെ സ്മെല്ല് എല്ലാവർക്കും പറ്റണം എന്നില്ല ല്ലോ?
ആഹ്, പിന്നെ ഹോർലിക്സ്, ബൂസ്റ്റൊ ക്കെ ട്ട ഓല്ക്ക് ഇഷ്ടാവും ചെയ്യും.
അത് ഇവല്, ആഹ്, ഇവിടെ പറഞ്ഞിന് മക്കള് അങ്ങനെ തന്നീ നീന്ന്. അത് ഏ പിന്നെ ന്താ വേറെ ന്താ.
വേറെന്താ, അങ്ങനെ പോകുന്നു. മഴ ഉണ്ടോ?
ഓ, ന്ന് പ്പൊ നല്ല മഴ ഇന്നും ഇന്ന ലൊക്കെ നല്ല മഴയാ.
ആഹ്, ആഹ്, ആഹ്
എട ആഹ്, മഴയാണെങ്കി നല്ല മഴ അല്ലെങ്കിൽ, നല്ലോണം
ഓ മിനുഞ്ഞാന്ന് നല്ല വെയിലായിരുന്നു ട്ടോ?
ആഹ്, നല്ല വെയിൽ ആയിരുന്നു. പിന്നെ, അധിക ഒരു മഴയൊന്നും പെയ്തിട്ടില്ല ല്ലോ?
ഇല്ല ല്ല. ഈ പ്രാവശ്യം ഈ മാസല്ലേ നല്ല മഴ പെയ്യേണ്ട നേരല്ലേ?
സമയാണ് അധികം ഒന്നും പെയ്തിട്ടില്ല.
പെയ്ത്ട്ട്ല്ല മഴ കൊറവ.
കൊറവാണ്. പിന്നെെന്താ അവിടെ. എങ്ങനെ ചെടികളൊക്കെ ഇണ്ടാക്കേണ്ടോ വീട്ടില്. സ്വന്തം വീട. ആഹ്.
ഇങ്ങനെ മുളകും തയ്യി തക്കാളി, അങ്ങനെ മുരിങ്ങൻ്റെല. മരിങ്ങ തയ്യ്. അങ്ങനൊക്കെ ഇങ്ങനെ ചെറുതായിട്ടില്ല ഒരുത്. മുറ്റം കൊറവാണ് ഇവിടെ.
ഏഹ് അഹ് ശരി അപ്പൊ ഇവെടെ അങ്ങനൊക്കെന്നെകറ്മൂസ, മുരിങ്ങ ഇല അതൊക്കെ നമ്മു ക്കും ഒന്നും ഇല്ലെങ്കി ഒക്കെ എടുത്ത് വെ
ആഹ് അതാണ്. കറ്മൂസിം ഇണ്ട് ഇവിടെ
ആഹ് അതെന്നെ നല്ല പിന്നെ ഭക്ഷണു അണല്ലോ
ആഹ്
ആ പായിപ്പിക്കും ചെയ്യാ. ആഹ് അതന്നെ കറിയെന്നും വാണല്ലോ
ആഹ് അതാണ്
ഉം
ഇന്ന് പിന്നെ കറുമൂസ കറി വെച്ചു. ഇനി മീൻ പൊരിക്കാ വിചാരിച്ചു.
ഉം ഇന്നാ നല്ല രസാണ്. ഉം കറ്മൂസ കറി തേങ്ങ അരച്ചിട്ടാ വെക്കല്. ആഹ് ആഹ് അഹ് ശരി
ഇവടെ ഇഷ്ട എല്ലാർക്കും.
ആഹ് അങ്ങനെ വെച്ചാ രസാ. പിന്നെ മീൻ പൊരിച്ചത് കൂട്ട്യാല് നല്ല ടേസ്റ്റ് ആണല്ലൊ.
ആഹ് അതാണ്.
പിന്നെന്താ ഞങ്ങൾക്ക് ഇന്നെൽത്തെ ചിക്കൻ കറിണ്ട്. അപ്പൊ അതന്നെ മതി വിചാരിച്ച്ക്ക. ഉം മക്കളൊക്കെ പോയപ്പം പിന്നെ ഞാന് ഒറ്റക്കന്നെ ഒള്ളു അപ്പോ പിന്നെ അയിമല് ഒക്കെ ആണ്ട് ചെയ്യാ വിചാരിച്ച് ആഹ് ഇന്നലെ ചക്ക എടുത്ത് വെച്ചീനി. അപ്പൊ അത് കൊറച്ച് കൂട്ടാൻ വെച്ച് ഇന്നലെ സ്കൂളില്ലാത്തപ്പോ ചക്ക എടുത്തപ്പോ പിന്നെ കൊറച്ച് എരിഞ്ഞ് ഫ്രിഡ്ജ് വെ ച്ച് അപ്പൊ അതെടുത്ത് കുറച്ച് വെച്ച് അപ്പൊ അതൊക്കെ മതിയല്ലോ നമ്മള് ഒറ്റക്കാവുമ്പം മക്കൾ ആ ഇവടിം ഇഷ്ടല്ല. ഓല്ക്ക് ഇങ്ങനെ പച്ച ആ പച്ച ഇഷ് ടാ അങ്ങനെ തിന്നാന്. പച്ച അങ്ങനെ തിന്നും. എരുഞ്ഞിട്ട് കൊടുത്താല് നല്ല ചോള ആണെങ്കി വലിയ ചോളൊക്കെ ആയാല് ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവുമ്പോ നല്ല ഇഷ്ടാണല്ലോ അങ്ങനൊക്കെ കഴിക്കും ഉം ഉം കൂട്ടാന്. ഇവക്കൊന്നും പറ്റൂല.
ഇന്നല്ല ഇവിടെ അങ്ങനെന്നെ
നിങ്ങൾ ചക്ക പൊരിക്ക
ആഹ് പൊരിക്കും
ആഹ് വൈകുന്നേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോക്കെ ചക്ക ഇണ്ടായാ പിന്നെ എന്തെങ്കിലൊക്കെ ഇട് കാട്ടി തിന്നെനെ കൂട്ടാനും വല്ലാതും പോവൂല അപ്പൊ പിന്നെ
കൂട്ടാൻ വെച്ചാ ഞാ ആകെ രണ്ടാള് തിന്നും വേറാരും കഴിക്കൂല.
തിന്നൂല. ആഹ് ഇങ്ങനൊക്കെ ആക്കിയാ ഓലൊക്കെ തിന്നും മക്കളൊക്കെ തിന്നും വർത്താലും ഉം ഉം
ഉഹെഹെ
പിന്നെ വേറെന്താ
വേറന്താ അങ്ങനെ പോകുന്നു. ആഹ് ട്രിപ്പൊക്കെ വല്ലപ്പോയുട്ടോ എപ്പയുല്ല വല്ലപ്പോയൊക്കെ.
ആഹ് സ്കൂളില്ലാത്തപ്പം ആവണല്ലോ. സമയും വേണം.
ആഹ് അതെ.
ഉം അതന്നെ. ഉം എങ്ങട്ടെങ്കിലൊക്കൊന്ന് പോകുമ്പം ആഹ് അതന്നെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണല്ലോ. സാമ്പ ത്തികും വാണം സാ ഇതും വാണം.
അതാണ്.
ഒന്നെങ്കി സ്കൂള് മദ്രസ് സ് അങ്ങനെണ്ടാവും ഏഹ് ഞങൾ വെ ക്കേഷൻലൊക്കെ പോവും. അങ്ങനൊക്കെ. അത്രെന്നൊള്ളൂ ഇവെ ടിം യെന്നൊന്നുല്ല. ഹും ഇപ്പ ഈദ്ന്, ആഹ്
പോവണംന്നൊക്കെ ഇണ്ടായിരുന്നു പോവാൻ കഴിഞ്ഞില. പ്പ വരാ ഹസ്
ആഹ് ഇപ്പ എല്ലോട്ത്തും പനിയാണ് ല്ലേ. ഇ സമയത്ത് അവിടെക്കെ ണ്ടോ?
ആഹ് ഇവിടെണ്ട്.
ആഹ് എല്ലാ വടെ ഒക്കെ അടുത്തൊക്ക്ണ്ട്. പേടിയാണ് മക്കള് സ്കൂൾക്കൊക്കെ പോകുമ്പളേ.
അതാണ്. ആശ വർക്കർ വന്നാണ്ട് ഇങ്ങനെ പറ്യും പനിണ്ടെങ്കി വിവരം അറിയിക്കണം ട്ടോ ക്കെ പറഞ്ഞാ പോവല്.
ആഹ് അത് തന്നെ. ഞമ്മള് എത്ര പിന്നെ വൃത്തിയാക്കിയാലും കൊതുക്ണ്ടല്ലോ.
ഓഹ് ണ്ടേ. ഇപ്പ നമ്മളെ വീട്ടിലില്ലാന്നൊള്ളൂ പക്ഷെ വേറെ എവിട്ന്നെങ്കിലൊക്കെ വ ര്ന്നതായിരിക്കേ.
ആഹ് അതാണ്. ഉം ഞമ്മൾ എത്രേ പുല്ലൊക്കെ ഇണ്ടായാ പെ ട്ടെന്ന് കൊതുക് അയിൽനൊക്കെ വെള്ളം ണ്ടാവും. ഞമ്മള് ചെര്ട്ട അങ്ങൻത്തൊക്കെല്ലേ നോക്കൊള്ളൂ. കവറും അതൊക്കെ എത്ര വൃത്തിയാക്കിയാലും.
ആഹ്.
ഇവൽക്ക് വൈകുന്നേരാണ്ടായാ നല്ല പുതുമ.
ഞങ്ങളവട
ആഹ് അഹ് ശരി. വെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല്ല ലെ.
ഇല്ലല്ല. വെള്ള ഏറുമ്പല്ലെ ബുദ്ധിമുട്ടേള്ളു. ആഹ് അതാണെ.
വീട്ടിക്ക് വെള്ളം കേറോ കേറീന്നോ പ്രളയകാലത്തൊക്കെ
ആ പ്രളയത്തില് വന്നിട്ടുണ്ടായിരുന്നട്ടോ സ്റ്റെപ്പ് വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെത്തീന്ന്‌ വെള്ളം
ബെജ്ജാറാണിലേ ആ സമയം അല്ല ഒരിക്കെ രണ്ട് കൊല്ലം അങ്ങനെ നമ്മള് കഴിഞ്ഞോണ്ടേ അതൊരു വെരോ ന്നുള്ളൊരു പേടിയാണല്ലോ
ആ അതാണ് ഈ മാസം ഒരു മൂന്നാല് വട്ടം വെള്ളേർണ സമയം കഴിഞ്ഞു
കഴിഞ്ഞ്തെ അപ്പൊ ങ്ങള് വീട് മാറോ?
ഇല്ലില്ല അങ്ങനെ വീട്ട്ക്ക് റോഡിന്റെ ആ സൈഡിലാണ് പൊയ അപ്പൊ അവ്ട്ക്കേ എത്തുള്ളൂ വീട്ട്ക്ക് എത്തീട്ടില്ല പക്ഷെ ആ രണ്ടായിരത്തി പതിനെട്ടില് വീട്ട്ക്ക് ഞാൻ പറഞ്ഞല്ലേ സ്റ്റെ
ആ സ്റ്റെപ്പിന്റെട്ത്ത് നമ്മളിങ്ങനെ നോക്കി നിക്കണ്ടിഎരൂലേ
അപ്പൊ ഞാന് എന്റെ വീ
ആ അല്ല നമ്മള് പോയിട്ട് നമ്മ സാധനങ്ങള് ഒ ഒക്കെ പോവല്ലേ എല്ല നമ്മള് എത്ര മാറ്റിയാലും എത്ര സാധനം ഉണ്ടാവും ഒരു വീ
ഓ ഇണ്ടാവേ
എല്ലാ എല്ല
ഇന്നാലും പേട്യ ട്ടോ വെള്ളേറ്ണ കണ്ടാലേ ഒരു സമാധാനം ഇണ്ടാവൂല
സമാധാനം ഇണ്ടാവൂലേ നമ്മക്കിപ്പ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം നമ്മക്ക് പിന്നെ നമ്മള പെര അല്ലെ പെട്ടെന്നൊക്കെ മുൻകൂ കുട്ടിയൊക്കെ അറിഞ്ഞാലും പോവാ രാത്രി ഒക്കെ ആയാല് പെട്ടെന്ന് കയ്യൂല്ല ഉം പെട്ടെന്ന് അയിനല്ലോ കഴിഞ്ഞ പ്രാവശ് യാ പണ്ട് ഇണ്ടായതൊക്കെ
ആലോയ്ച്ചൂടാ
അത് ഇന്റെ നാത്തൂന്റെ വീട്ടിലൊക്കെ നല്ലോണം പാടാണ് അവിടെ അപ്പൊ ഓല് ഇങ്ങനെ കേറി കേറി വന്ന്‌ ഇത് തായും തായും വിചാരിച്ചു കേറി കേറി അടിമോളൊക്കെണ്ട് ഇന്നിട്ട ഓല് കേറൂലാന്ന് വിളിച്ചു പെട്ടെന്ന് കേറി
ഔ ഹ് ങ്ങേറ്റോ ട്ടോ
ക്ക്‌ മെക്ക് എടുത്ത് വെച്ചേർന്ന് സാബ റേക്കുമ്മെക്ക് എത്തി ആകെ പൊന്തി ഒ ല്ലൊയ് അങ്ങനെണ്ടായി അത് അടീത്തത് നെലം മൊത്തം ഓല് കൊറയാൻ നിന്നോലോ ഇത് കേറൂല പിന്നെ ഒയിച്ച് പോണ്ടേ ഒന്ന്
ആഹ്
സാധനൊക്കെ കേടായി ഓ ഈ ഫർണീച്ചറ് അങ്ങനത്തെ സാധന സോപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് മാ റ്റാ കയ്യൂലല്ലോ മ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെല്ലേ എടുക്കാൻ കഴിയുള്ളു പേടിയാണ ഓള് പറയുണേട്ടെ
ആ
ഉം ഇന്നയ്ക്കോട്ടെ സമയ് ആ ആ സമായി